ഹലോ
ഹലോ
കേൾക്കില്ലേ
ഹലോ
ആഹ് കേൾക്കണില്ലാ
പ്പോ കേ കേട്ടില്ലേ
ആഹ് ഹമ് ചായക്കെ കുടിച്ചോ ആഹ് ഇവിടെ നല്ല മഴന്നേ
ആഹ്
മഴ ആയിട്ട്
ചായൊക്കെ ആഹ് ചായ കഴിഞ് ഇന്ന് സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ
ആഹ് എവിടെ ഇല്ല
മം
ഓര് സ്കൂള് ണ്ടാകുമ്പോ നമ്മളെ പണിയൊക്കെ ഒരു വിധം അതിന്റെ കൂടെ തന്നെ അങ്ങനണ്ട് കഴിയും
ആഹ്
നമ്മൾ ഇരുന്ന് പോവും
ഏഹ് ഞാൻന്റെ ഹസ്ബന്റ് ന് ണ്ട് അപ്പൊ ഓര് മലപ്പുറം ജില്ലാണ് വർക്ക് ചെയുന്നെ അപ്പോ ന്ന് സ്കൂളുണ്ട് അപ്പൊ ചോറൊക്കെ രാവിലെ ആയി
ആഹ് ശരി ചോറ് ആഹ് പോകുമ്പോ കൊണ്ടകാനുള്ളൊണ്ട് വേഗം രാവിലാക്കിണ്ടാവുല്ലേ ആഹ് മക്കക്ക് ലീവയോണ്ട് മക്കള് മൂന്നാള്
ഏഹ്
രണ്ടാള് രണ്ടാള് പ്ലസ്സ് വൺ ആണ് ചെറിയ ആള് എട്ടാം ക്ലാസ്സില്
ഏഹ് റ്റുൻസ് ആണോ
റ്റിൻസ് അല്ല കോറച്ച് ഒരു വയസും നാല് മാസത്തെ ചേഞ്ച് ഉള്ളെനി അപ്പ മോനിയിം മോളിയും കൂടി ഒരുമിച്ച് ചേർത്തിനത് സ്കൂളൊക്കെ
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ രണ്ടാൾ ഒരുമിച്ചായത മോന് അയിന് ഇവിടെ ഇല്ല അയില് പതിനഞ്ചാന്തി ഏറ്റെ തൊടങ്ണോള്ളു പറഞ്ഞ്
പ്പൊ തിങ്കളാഴ്ച തുടങ്ങിണല്ലോ പ്ലസ് വണ്ണിന്
ആഹ് പക്ഷെ ഇവൽത് തോടങ്ങിട്ടില്ല മോന്റെ മോന് പിന്നെ ഇവിടെ മോന് എന്താ പറയാ മദ്രാസില് ദർസൽ അങ്ങനെ നിന്ന് പഠിക്കാണ് അപ്പ പിന്നേ ഓൻക്ക് പിന്ന നമ്മള് ചേർത്തണ്ട് ഉസാതെന്നെ അവിടുന്ന് പഠിപ്പിക്കും ന്നട്ട് പിന്നേ എക്സാം ചെയ്താ മാ ത്രൊർക്ക് പോയാൽ മതിന്ന്
ആഹ് ആഹ് അങ്ങനെല്ല ന്റെ മോനുണ്ടോന്ന് അങ്ങനെ നിന്ന് പഠിക്ക്ണ്
ആഹ് അഹ് ശരി
ഓന് ഹിഫ്ള്നാ ഓന് എട്ടാം ക്ലാസ് എത്തിട്ടോള്ളൂ
ആഹ് ആഹ് ഇക്കൊല്ലം പോയതാ
അല്ല നാലു വർഷായി
നാല് വർഷായി ലോ ആഹ് ഇവൻ ഇല്ല രണ്ടാമത്തെ കൊല്ലാണ് ഇത് കഴിഞ്ഞ വർഷം പോയതാണ്
ആഹ് ആഹ്
പോയി നിന്ന് കിട്ടിയാ നല്ലതാണ് അതന്നെ ഓർക്കും കൂടി തോന്നണം ഇത് ഓന്റെ ഇഷ്ടത്തിനെന്നേ പോയതേനു ആദ്യം തന്നെ
ആഹ് ആഹ് ഓനും അങ്ങൻ തന്നെ ഓന്റെ ഇഷ്ടത്തിന് ആദ്യം ഓന്റെ ഇഷ്ട്ടത്തിന് പോയതേനി പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് ഭയങ്കര മടിയേനി
ആഹ് ഇവടിം അങ്ങൻ തന്നെ ഏനി പിന്നെ ഞാൻ ഇങ്ങനെപ്പം ഇങ്ങനെ പർഞ്ഞ് പർഞ്ഞ് ഇപ്പം വല്യ കൊഴ്പ്പല്ലാതെ പോവ്ണ്ട്
കൊറേ പണിയെടുത്ത് തന്നെ ആക്കാൻ അങ്ങനെ ഓരോ മാസും ഉന്തി ഉന്തി കൊ ണ്ടോവലേനി ഇപ്പതായാലും ആട്ട് റെഡി ആയി ആഹ് പോണന്ന് വല്ലാത്തൊരവസ്ഥയാണ് ഓരോ മോഖത്ത് നോക്കിയാല് ഭയങ്കരതാ നമ്മക്ക്ന്നെ എന്തോരു വെഷമാവും
ആഹ് വെഷ്മാവും അതന്നെ എത്ര ആളാണ്
മൂന്നാൾ
ആഹ് മു
മോള് മൂത്തത് പ്ലസ് ടു ആണ്
ആഹ് ശരി
ചെറ്ത് രണ്ടാം ക്ലാസ്സില്
ആഹ് ആഹ് ആഹ് ഇൻക് ഇവടെ രണ്ട് മോളും ഒരു മോനും തന്നെ
ആഹ് ചെറിയ മോള് എത്രലാ
എട്ടിലാണ് പ്രസവം ഒക്കേ ഇഞ് അട്ത്ത ആ രണ്ടാൾ പ്ലസ് വണ്ണ അട്ത്തട്ത്ത പ്രസവാ അയ്നോണ്ട് അത് വേങ്ങട്ട് കഴിഞ്ഞ്ണ് ഇപ്പളാണ് ഒന്ന് ഫ്രീ ആയത് പറയ ആ ടൈമില് ഭയങ്കര ബുദ്ധിമുട്ടേനി എല്ലു ആ ഇണ്ട് നാട്ടിലുള്ള ആളെന്നെ വീടിന്റെ ടൈൽസിന്റെ വർ ക്ക് അങ്ങൻത്തെല്ലാ വർക്കും ഇട്ക്കും
ആ ആഹ്
പോയിണ് ഇന്ന് ഇഞ്ഞ്പ്പോ മഴ ആയതുകൊണ്ട് ചെലപ്പോ ലീവ് ആവാ മതിയാവും ഇപ്പൊ വരാ മതിയാവും
ആഹ് ടൈൽസ് പണിന്നേ വീടിന്റെ ഉള്ളിൽ ആയാ വല്യ പ്രശ്നല്ല
ഈ ലീവ് പറയ്ണന്ന് മഴ ഇണ്ടാവല്ല്യ
ആഹ് ന്ന്
സ്കൂള് ലീവ് കൊട്ക്ക്ണ പക്ഷെ ഇന്നല്ല മഴണ്ട്
ഉം ഇന്നലെ വയനാട്ടില് ഭയങ്കര ഇതൊ
ആ അതെൻ ആ അതെന്നെ ഫോണില് ടിവിൽ കണ്ടീനി ന്യൂസില് ഇങ്ങള് എന്തിനെങ്കി പോവ്ണ്ടോ
ഇല്ലല്ല
ആഹ്
ഞാൻ കൊറച്ചൊക്കെ പോയിനി പിന്നെ സുഖല്ലാതായി നിർത്തിയതാണ്
ആഹ് അയ്ശെരി
സ്കൂള് പോവല്ണ്ടായിനി പിന്നെ ഊര വേദന ആയിട്ട് നിർത്തിയത്
ഉം ന്നാ അതേപോലെ ഇപ്പ ഇങ്ങനെ ഇപ്പൊ എതായും വല് പോയപ്പം ഫ്രീയായപ്പോ ഇങ്ങനെ കമ്പ്യൂട്ടർ കോഴ്സിന്റെ അങ്ങനെ പഠിക്കാൻ വേണ്ടീട്ട് പോക്ണ്ട്
ആഹ് ആഹ്
വെർതേ ഇവര് പോയാ ഏതാലും ഫ്രീയാണ് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പൊ പിന്നെ നമ്മള് ടൈം ആഴ്ചേല് മൂന്നൂസം ഉണ്ടാവൊള്ളൂ
ആഹ് ആഹ്
നമ്മളെ ടൈം നമ്മള് എപ്പളാ ടൈമ് ച്ചാല് അയ്നൻസരിച്ച് ഞാൻ പന്ത്രണ്ട് മണി മുതലാണ് അപ്പൊ ഒരു നാലര നാലണി നാലര ആവുമ്പോത്തും ഇവിടെ എത്തും ചെയ്യും ഓര് വരുമ്പോത്തും എത്തും ചെയ്യും
ആഹ് ആഹ്
അങ്ങനെ പോണ് ആഹ് അതെന്നെ പണി കഴിച്ചച്ച് പോയാ പിന്നെ കൊഴപ്പല്ലല്ലോ
ഉം ഉം
ഹസ്ബൻഡിൻ്റെ ഉമ്മേം ഉപ്പെയൊക്കെ ണ്ടോ
ആഹ് ഇവിടെ നമ്മള് പ്പം ഒറ്റക്കാണ് ഇമ്മീപ്പക്കെ ഇണ്ട് ഇപ്പ പ്പം മര് ഇവിടത്തെ അമ്മോശാക്ക മരിച്ചിട്ട് ഇപ്പം ഒരു വർഷാവാനായി പത്തൊമ്പതാം തീയതി വന്നാ ഒര് വർഷായി ഇമ്മ പിന്നെ അവിടെ എളച്ചന്റെ അട്ത്താണ് ഇള്ളത്
ആഹ് ആഹ്
ഒരു നാത്തൂന്ണ്ട് നാത്തൂന്റെ കല്യാണം കഴിഞ്ഞെ അവിടെ അട്ത്തെന്നാണ്
ആഹ് രണ്ട് ആമക്കളേ ഒള്ളോ
ആഹ് ആഹ് ഇന്റെ വീട്ടില് പിന്നെ ഇൻക്ക് രണ്ടാങ്ങളാരും ഇമ്മീം ഇപ്പീം ത്താരിം കല്യണം ഒക്കെ കഴിഞ്ഞതാ
ആഹ് ആഹ് ഇവിടെ അഞ്ച് ആണ്ങ്ങളും മൂന്ന് പെണ്ണുങ്ങളും ആണ്
തന്നേ എല്ലാരിം മാരേജ് കഴിഞ്ഞതാവുലേ ആഹ്
ഓഹ് ഇല്ലേ വിടൊക്കായി
ആഹ് ഇങ്ങള് സ്വന്തം ഒറ്റക്കാവുലേ
ആഹ് ആഹ് ഉമ്മ ഉണ്ട് ഉമ്മ ജേഷ്ഠന്റെ വീട്ടിലാണ് ഇള്ളത് ജേഷ്ഠൻ ഗൾഫിലായതുകൊണ്ട് അവ്ടാ ഇത്താത്ത ഒറ്റക്കയതൊണ്ട് ഉമ്മ അവിടാ നിൽക്കല് പിന്നെ അനിയൻ അനിയന് തറവാട് പൊളിച്ച് നന്നാക്കി ഇണ്ടാക്കിയാണ് ഞങ്ങള് നാലാമത്തെ ആളാണ്
ആഹ് ശരി നാത്തൂമാരെക്കെ കല്യണം കഴിഞ്ഞല്ലേ
ഓഹ് എല്ലാരും കല്യാണം കഴിഞ്ഞ് എല്ലാ സ്വന്തം വിടൊക്കെ ആയിരിക്കും
ആഹ്
വലിയ നാത്തൂന് മക്കളെ കല്യണം കഴിഞ്ഞ് മോള് ഹുമാനിറ്റീസാ
ആഹ് ഹുമാനിറ്റീസ്
മ്മ് ഓള് അവിടെ നിന്ന് പഠിക്കാന്നാണ് ഓള് ആണ് ഓ
ആഹ് ആഹ് ശരി
അതേപോലെ ക്ലാസ് അവിടുന്ന് എടുക്കും എക്സാമിനലെ സ്കൂള് അങ്ങനെ ചെയല്ല്
ആഹ് ആഹ് വീട്ടിലിപ്പ ഇങ്ങളും ചെറിയ മോളും ഉണ്ടാവുള്ളൂലെ
ചെറിയ മോളെള്ളു
ആഹ് ചെറിയ മോള് എനീറ്റ് ഇണ്ടാവില്ല എനീറ്റോ
ആഹ് എപ്പണീറ്റെള്ളൂ ചായ ഒന്നും കുടിച്ചില്ല
ആഹ്
ഇന്ന് മദ്രസ ഇല്ലത്തെ ഞാനങ്ങെ തിരക്കിട്ട് വിളിച്ചിട്ടൂല്ല
ആഹ് തന്നെ മദറസല്ലേന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ് മദറസ ഇല്ലന്നെ പിന്നെ കുറച്ചേരം മറ്റേ ചെറിയ മാളുണ്ട് അത് പിന്നെ വേഗം നമ്മള് ഇപ്പോ തറവാടിന്റെ അടുത്ത് നിന്ന് കുറച്ചൊരു ദൂരാണ് ആദ്യം തറവാടിന്റെ തൊട്ടടുത്താണ് താമസിക്കണത് ആഹ് അപ്പ ഇവിടെ ആയപ്പള് ഇവിടെ ഇങ്ങനെ കളിക്കാനൊന്ന് ഓൾക് ആരു ഇല്ല്യ ഇത് മെയിൻറോഡ് സൈഡെന്നാണ് ഇപ്പ ഇള്ളത് അപ്പ അങ്ങനെ വല്ലിതെ അരായിട്ട് അങ്ങട്ട് ടച്ചില്ല്യ അങ്ങനെ എല്ലാരും ഒരോ വീട്ട് നുള്ളിൽ അങ്ങനാണ് നേരെ ഇറങ്ങണത് മെയിൻ റോട്ട്മക്കാണ് അപ്പോ ഓക്ക് ഇവിടെ ആരും ഉണ്ടാവില്ല അപ്പംഇന്ന് എന്താട്ടി വേഗം സ്കൂളും ഇല്ലല്ലോ അപ്പ ഇപ്പൊ പോകുമ്പോ വേഗ പണിക്ക് പോകുമ്പോ ആളെ കൂടെ അങ്ങട്ട് പോയി ആ ഭാത്താണ് പണി
ആഹ്
അപ്പ വേഗം രാവിലെ തന്നെ വേഗ നേരത്തെ നീച്ച്കാണ്ട് വേഗം പോയിണ് അങ്ങിട്ട് പോവാൻ വേണ്ടിട്ടേ ഉം ഇവിടെ ഒറ്റക്ക്‌ ആകുമ്പോ ഓക്ക് മടി എന്നിട്ട് മറ്റോള് പറയും നിങ്ങള് ഇങ്ങ ഓള ഇങ്ങിട് പറഞ്ഞേക്കുംന്നറയും
ഉം ഉം ഉം
അടാംപോ എടുത്തങ്ങള കൂടെള്ള കുട്ടികളുണ്ട്
ആഹ് ചെറിയോക്ക് ഇവിടെ തോടാ ആരുല്ല
ആഹ്
ഓള് ഇങ്ങനെ പറ ചിലപ്പോ ഓള ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോവും
ആഹ്
ശനിൽ ഞായറും ചിലപ്പോ ഓൾ ഇങ്ങോട്ട് വരും പിറ്റേന്നിവൾ അങ്ങട്ട് പോകും അങ്ങനെക്കെ കളിക്കലാ എന്ന മൊബൈലായിട്ട് കളിക്കേണ്ടല്ല വിചാരിക്ക ആഹ് മൊബൈല് കൈ കൊടുത്ത് അങ്ങനെ ഒത്തിരിക്കണ്ടത് നല്ലാണ്
ആഹ് കളിക്കണത് അതന്നെ ഇവിടെ അതേപോലെ ഫോണങ്ങനെ കൊറത്തൊലൊന്നും ഇല്ല പണ്ട് വല്യ മോക്ക് ഇണ്ട്പ്പ നാത്തൂന്റെ ഒരു ഫോണ് എന്തോ ഇണ്ടായിഞ്ഞ് അപ്പ ഇതായപ്പോണ്ട് ഓക്ക് കൊടുത്തിനി എന്തോ കേടുണ്ടായ അന്നിട്ട്പ്പോപുതിയ്യപ്പിള നന്നാക്കി കൊടുത്ത് സിം ഒന്നും ഇട്ട് കൊടുത്തില്ലേ ഞാൻ എപ്പഴെങ്കിലും- ഹോറ്റ്സ്‌പോർട്ട് ഓൺണ്ണാക്കി കൊടുക്കുമ്പോ അയില് ഇങ്ങനെ കൊറച്ച് കാണും അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒരുതാണ്
ഉം
ഹസ്ബൻഡ് ഇനി ഇപ്പളാ വരെ വൈകുന്നാരാവൂല്ലേ ആഹ് ഫുഡ് വൈകുന്നേരത്തിന് വേറെണ്ടാക്കല വൈകുന്നേരം ഫുഡ് വേറെ ആക്കലാണോ രാവിലെ വെക്കണൊണ്ട്
ചേലപ്പോ വേറൊക്കൂ ഞ അല്ലെങ്കിൽ ചിലപ്പോ ഒന്ന് തിളപ്പിച്ച് ഉറ്റണ്ട് ചെയ്യും രാ- ത്രി ചിലപ്പോ ഇന്നലെ ഞാൻ വൈകുന്നേരം വെച്ച് അത് വേവുള്ള അരിയാവുമ്പോ രാവിലെ ഇങ്ങോട്ട് ആയി കിട്ടൂല
ആഹ് അതന്നെ അപ്പ രാത്- രാത്രി വെച്ചാല് പിന്നെ ഒന്ന് രാവിലെ ഒന്ന് ഇന്നും കൂടി ഒന്ന് ഇതാക്കി കൊടുത്താൽ മതിയല്ലോ അല്ലേ
അങ്ങനക്കു അങ്ങനെഅല്ല വേവുള്ള അരി ആവുമ്പോ പിന്നെ ഇതാ അതെ രാവിലെ എല്ലാം കൂടി ഇങ്ങോട്ടായിക്കിട്ടൂല്ല ചായെഏഴേകാല ആകുമ്പോത്തെ ചായ ആവണം എട്ട് - എട്ട് മണിക്കും എട്ട്ണി അഞ്ച് മിനിറ്റുള്ളപ്പോൾ പോവും ഉം പിന്നെ ഇവിടന്ന് ഒരു മുക്കാ മണിക്കൂറുണ്ട്
ഓട്ടഉണ്ടാവും ആഹ്‌
ഉം ഏഴര ആവുമ്പോത്തിന് മോക്കും മദ്രസിലും പോണം
പണ അതന്നെ അവിടെ അതേപോലെ ഏഴുമണി ആകുമ്പോ പോവാ പോത്തിന് ചായൊക്കെ ആവും എങ്ങന ആയാലും
ഉം ഈ എട്ട് മണി ആകുമ്പോ ഇത് ചോറ് ആവണോ ചായ ആവണോ ഒക്കെ കൂടി നല്ലൊരു തിരക്ക ആ സമയത്ത്
ആഹ് അത ഇത് പിന്നെ മൂന്നര നാല് മണി ആകുമ്പോത്തിന് പണി കഴിഞ്ഞ് ഇവിടെ എത്തും അപ്പത്തിന് ചോറ് പിന്നെ ഇവിടെ വന്നിട്ട് കഴിക്കും കഴിക്കുള്ളൂ
ആഹ് ഉം ഓർക്ക് പിന്നെ പത്ത് മണിക്ക്ോട്ടാ എന്തോ വിട്ടയക്കും
പത്തണിക്ക് ചില ഇവിടെ അടുത്തൊക്കാണെങ്കിൽ പത്ത് മണിക്കാള് ഇങ്ങോട്ട് വരും ഇല്ലെങ്കിൽ പിന്നെ ഹോട്ടലിൽ അങ്ങനെ പോകും ചില വീട്ടിലുണ്ടാവും
ആഹ്‌ ഇപ്പ എല്ലാരും കരാറായിട്ടാണല്ലാം ഭക്ഷണം കൊടുക്കാനാരിക്കു ആവല്
ആഹ് ആവുല്ല പിന്നെ ഞാൻ ഹോട്ടലിൽ പോയിട്ട് അധികം അടുത്തൊക്കാണെന്നുണ്ടെങ്കിൽ ആളങ്ങോട്ട് വരു ട്ടോ അതിനാണെങ്കിൽ ഹോട്ടലത്ത് ഫുഡ് അങ്ങനെ വലിയ ഇഷ്ടവും ഇല്ല
ആഹ്
അപ്പൊ പിന്നെ ഹോട്ടലന്ന് കഴിക്കാപറഞ്ഞ ഭയങ്കര ഇത് ആഹ് ഇവിടുത്ത തന്നെയാണ് അധികം കഴിക്കല് എപ്പഴെങ്കിലും കുടുങ്ങുമ്പൊക്കെ പിന്നെ എന്തായാലും കയിക്കില്ലാ വിചാരിച്ചിട്ട്
ഉം ഉം എന്റെ ഒരു നാത്തുന്റെ മോൻണ്ട് ഇങ്ങനെ തേപ്പിനൊക്കെ പോണതാണോന് ഓനു പണിക്കാർ കൊറേ ഉണ്ടോ എന്റെ കീഴില് കൊറെേ ബംഗാളികളൊക്കെ ആഹ് ഓൻ എന്നിട്ട് അ അടുപ്പും സാധനവും ഒക്കെ ആയിട്ട് പോയിട്ട് അവിടുന്ന് വ കയ്യ അത് ഒരു പണിന്റെ ഇടയിൽ ഒരാൾ അരി ഇട്ടാൽ അതങ്ങ് വന്നു
രണ്ടോള് ആഹ് അതന്നെ ഹിന്ദിക്കാരൊക്കെ ആകുമ്പോ പിന്നെ ഓർക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കിയാലോ അവർക്കെ ഉണ്ടായാ മതി
അങ്ങനെ കുറച്ച് കറിയ ആക്കും അങ്ങനെെ അറയില്ല ഹോട്ടല എന്നും ഇങ്ങനെ വാങ്ങി കൊടുക്കുമ്പോ ഓൽക്കും കെറേ പൈസ ആങ്കൊല്ലോ
ആഹ് അതന്നെ അങ്ങനെ കുറയാത അത ഒരുക്കാവവുമ്പോളാ അതാ നല്ലത് ന്നാ ആയിക്കോട്ടെട്ടോ ടൈമ ആയി ന്ന ഓക്കെ ശരി